ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കാം കേക്കാല്ലോ കോഴപ്പല്ലല്ലോ.
ഓഹ് എനിക്ക് കേക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം.
സുഖം മഴയുണ്ടോ അവ്ടൊ
ഇവിടെ നല്ല മഴ ഭയങ്കര മഴ അവിടെ ഇല്ലേ മഴ.
ഇവ്ടെ നല്ല മഴയ ഭയങ്കര മഴ.
ഒ കൊറച്ച് മഴ തോർന്നിട്ടിനി പൊറത്തോട്ടൊക്കെ ഒന്ന് പോണം ഇവിടെ അടുത്ത്. പെരേയടത്തിൽ ഒന്ന് പോണം.
അതെന്തിനാടി
കോർച്ച് എല വെട്ടാൻ
ആഹ എല വെട്ടീട്ട് നിന്റെ പരിപാടി അയിൽ വെച്ചിട്ടക്ക
വാഴെൽ വെച്ചിട്ട് രണ്ട് പ്ലാനാണ് ഒന്നന്ന് വെച്ചാല് എലയപ്പോ ഉണ്ടാ ക്ക മഴെക്കെല്ലേ അപ്പൊ വൈകുന്നേരം ഒരു ചായയും ഈ നല്ല ഏലക്കെക്ക്‌ ഇട്ട് നല്ല മണവും നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു ചായ പിന്നെ അതിന്റെ കൂടെ നമ്മള് വാഴല വച്ച് ഉണ്ടാക്കുന്ന എലയടയും അതാണ് പ്ലാൻ ചെയ്യണ ഒന്നാമത്തത് ഉം പിന്നെ രണ്ടാമത്തന്ന് വെച്ച ക്ഷേ നാളെ കുറച്ച് പൊതിച്ചോറുണ്ടാക്കാന്ന് വിചാരിച്ച്
ആഹ് പൊതിച്ചോറ് ഉണ്ടാക്കാ എങ്ങനെ പുറത്തോല്ലും കൊടുക്കാനാന്നോ അതോ വീട്ടിലുള്ളവർക്കാണോ
പുറത്ത് കൊടുക്കാനൊന്നും അല്ലടി ഇത് നമ്മക്കെന്നെ കഴിക്കാൻ വേണ്ടീട്ട് അങ്ങനെ ഒരു കൊതി സ്കൂളിലൊ ക്കെ പഠിക്കുമ്പോഴേ അല്ലേ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളൂ നീ സ്കൂളിൽ പഠിച്ചപ്പോ വാഴയിലല്ലല്ലേ കൊണ്ട് വന്നാ ആഹാരൊക്കെ
അതെ ഞാനും വാഴയിലെയിലൊക്കെ കൊണ്ട്‌ വന്നൊണ്ട്‌ണ്ടാരുന്നത് എന്നിട്ട് നമ്മള എല്ലാരും കൂടെ ക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളോരും കൂടെ ചോറ് കൊണ്ടോന്നിട്ട് എല്ലാം കൂടെ ഇങ്ങനെ പൊതീൽ ഇങ്ങനെ തട്ടും ന്നിട്ട് ഇങ്ങനെ കഴിക്കും മ് പക്ഷെ ഈ വാഴയിലെൽ പൊതിയുന്ന ചോർൻണ്ടല്ലോ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെയ
ആണാണ് നല്ല ചൂട് ചോർ ഇങ്ങനെ ഇരുന്നിട്ടെ ഈ വാ ഴയിലയുടെ ആ ഒരു ഒരു പ്രത്യേക മണവും ഈ ചോറും പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പ മുട്ട പൊരിച്ചത് വെക്കുമ്പോഴാ അല്ലെങ്കിൽ മീൻ പൊരിച്ചതൊക്കെ വെക്കുമ്പോ അതിന്റെ എണ്ണയൊക്കെ ഇങ്ങനെ എ ർങ്ങീട്ടോരു പ്രത്യേക ടേസ്റ്റ്
പിന്ന അച്ചാറും
ആഹ് അച്ചാർ എല്ലാം ഈ ചമ്മന്ത്യൊക്കെ വെച്ചിട്ട് എന്തടിപൊളി ആണല്ലേ
ഓ തന്നെ ഇത് തോരനും എല്ലാ കറിയും പൊരിച്ച മീനൊക്കെ അങ്ങോട്ട് ഈ വാഴയിലയില് വെക്കുമ്പോത്തേക്ക് ഇതിനെല്ലാം വേറെ ടേസ്റ്റാ നമ്മള് സാധാ പത്രത്തിൽ നിന്ന് ആഹ് ഒരു ടേസ്റ്റ് ഷ്ടല്ല വാഴലേല് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് രണ്ട് മണിക്കൂറ് രണ്ടര മണി ക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാ പൊതി അങ്ങോട്ട് തൊറക്കുമ്പോഴേ ആഹ് എന്തൊരു മണമാ വരുന്നെന്ന്‌ അറിയാമോ അറിയാമോ ഈ അച്ചാറിന്റേം മോ ട്ടെടെം തോരന്റേം സമ്മന്തിടൊക്കെ മിക്സ് യ്ത്ട്ടുള്ളൊരു മണം
ആഹ് സത്യം അതു മാത്രല്ല പണ്ട് നമ്മള് ഏഹ് ഒരിടത്ത് ഇങ്ങനെ കോളേജിൽ പഠിക്കണ സമയത്ത് എന്റെ ഒരു കൂട്ടുകാരി അവൾ എന്നതാ ബിരിയാണിയാ കൊണ്ടുവന്നത് സ്പെഷ്യലായിട്ട് ബി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടന്ന പാത്രത്തിലാ കൊണ്ട് വന്നത് അന്നിട്ട് ഈ പാ ത്രം വാഴയിലേല് അവള് ക്ക് വേണെങ്കെ കൊണ്ടുവരായിരുന്നു വാഴയിലേ കൊണ്ട് വന്ന നമ്മുക്ക് പെട്ടെന്ന് തൊറന്ന് കഴിക്കാലോ ഇവള് പാത്ര ത്തി കൊണ്ടന്നിട്ട് പാത്രം തൊറക്കാൻ വയ്യ പിന്നെ നമ്മളങ്ങോ ട്ട് ഇങ്ങോട്ട് ഓടി പാത്രം തൊറക്കാനുള്ള ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് പിന്നെ കൊറേ പേര് പാത്രം തൊറന്ന് തന്നിട്ട് ത്ത് നമ്മൾ എല്ലാ ആൾക്കാരേം പാത്രം തൊറന്ന് തന്നവരും നമ്മളെല്ലാരും കൂട ബിരിയാണി കഴിച്ചത് അതുകൊണ്ട് നമ്മുക്ക് ഒന്നും വലുതായിട്ട് കിട്ടീല്ല അവളിപ്പോ എവിടെയാണോ എന്തോ
ആഹ് അത് ശരിയാ ഞാനും അത് വല്ലാണ്ട് ഓർക്കുന്നുണ്ട്
ആഹ് നിനക്ക് ഓർമ്മയുണ്ടല്ലേ അതെ
നല്ലൊർമ്മയുണ്ട്
അങ്ങനെ പാത്രത്തിൽ കൊണ്ടുവന്ന പക്ഷെ അതേ സമയത്ത് അവക്ക് വാഴയിലേൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ വാഴയിലേടെ മണവും നമ്മുക്ക്തന്നെ ഫുള്ള് തിന്നായിരുന്നല്ലോ
ഉം ചെലപ്പം ഈ വാഴയില എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടായിരിക്കും അന്നൊക്കെ പിന്നെ രാവിലെ ക്ക് എറങ്ങി വാഴയില വെട്ടുന്നത് ഒര് സാഹസികമായിട്ടുള്ള പരിപാടിയാണല്ലോ രാവിലൊക്കെങ്ങനെ പഠിക്കാനൊക്കെ പോണ്ടെയല്ലേ
അതെ അതെ പിന്നെ അവൾക്കന്ന് വാഴയിലേന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്തെങ്കിലും കഴിച്ചാ മതി എന്നുള്ള രീതിയായിരുന്നു അതാ പിന്നെ അവളങ്ങനെ ചെയ്തത് പിന്നെ അ ആഹ് ഈ വാഴേയിലേടെ കാര്യം പറഞ്ഞപ്പോഴാ ഈ മിക്കുള്ള സ്ഥലങ്ങളിലും ഇപ്പൊ വാഴയിലക്ക് ഭയങ്കര പൈസയാ ഒരു വാഴയിലക്ക് നാല് രൂപ വെച്ച് കിട്ടും വാഴെല ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ കർഷകര് വാഴയ്ക്കൊകെ അതായത് വാഴ കൊലയ്ക്ക് പകരം വാഴെല എടുക്കാൻ വേണ്ടി ട്ട് വാഴ കൃഷി ചെയ്യും
ആഹ് അതെന്തുവാടി ഹോട്ടലിലൊക്കെ ഉണ്ടല്ലോ ഈ ചെല ഹോട്ടലിലൊക്കെ ഈ പാത്ര ല് വകരം ഈ വാഴയിലയ കൊടുക്കുന്നത് വാഴയിലേല ആഹാരം കൊടുക്കുന്നത് നമ്മളീ നമ്മുടെആഹ് ഈ തമിഴ്നാട്ട് ആ ഒരു ഏരിയെലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലും നമ്മളിപ്പം കഴിക്കാനൊക്കെ കേറാണെങ്കി അവര് മെയിനായിട്ട് വാഴയിലയിലാ തരുന്നത് ആഹാരൊക്കെ
ആഹ് അത് സത്യം നമ്മളി ഈ അടുത്ത സമയത്ത് തമിഴ്നാട് പോയപ്പോഴത്തേക്കും അവടെ ഒരു കടെല് അവര് വാഴയിലയിലാണ് തന്നത് വാഴ ഞാൻ വിചാരികെം ചെയ്തു പ്ലേറ്റിലേന്ന് പിന്നെ ഈ കേരളം ഒക്കെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും അവരി പാത്രത്തിന്റെ ഷേയ്പ്പില് വാഴയില വട്ട വട്ടത്തിന് വെട്ടിയെടുത്തിട്ട് പാത്രത്തിൻ്റെ മുകളീ വാഴയില വെച്ചിട്ട് ആഹ് ഈ ഇഡലി സാമ്പാറ് അങ്ങനത്തൊക്കെ വെളമ്പും നല്ല ടേസ്റ്റാ
ആഹ് ചെലയിടത്ത് അങ്ങനുണ്ട് പക്ഷെ ചെലയിടത്തൊക്കെ ഇപ്പഴും പാത്രങ്ങള് തന്നെയാണ് പക്ഷെ വാഴയിലേക്കെ ആണെങ്കെ കൊറച്ചുഉടെക്കെ നല്ലതായിരിക്കും
ആണ് പാത്രങ്ങള്ന്ന് പറയുമ്പോഴത്തേക്കും നമ്മുക്ക് ചെലപ്പം ചെല കടക്കാരാണെങ്കി പാത്രങ്ങള് നല്ല രീതില് ക്ലീൻ ചെയ്യാതെയെക്കെ പെട്ടെന്ന് ഒരൊറ്റ വെള്ളത്തി കഴുവീട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നെ പക്ഷെ അതേ സമയത്ത് ഇങ്ങനെയുള്ള വാഴയിലൊക്കെ പോലുള്ള സംഭവങ്ങളാണെങ്കി നമ്മുക്ക് വിശ്വസിക് ക്ക്യാന്ന് വെച്ച അവര്ങ്ങനെ കയ്വ്വി എടുക്കാ എന്തായാലും മെനക്കെടത്തില്ലല്ലൊ അപ്പം. ഏന്ത ഇങ്ങനെ കളഞ്ഞിട്ട് പുതിയ അതായ്രിക്കും എടുക്ക്ണെ അങ്ങനെ ഒരുതുണ്ട് പിന്നെ അതാണ് കൊറച്ചും കൂട ഹെൽത്ത് ത്തീ
ആഹ് അതുവല്ല അമ്മക്ക് വേണങ്കി വാഴെലീന്ന് കഴ് വി എട്ക്കാല്ലൊ കഴിക്കുന്നേന് മുമ്പെ
അതെ അതെ വഴയെല കഴുവി എട്ക്കെ അവര് ടിഷ്യു വെച്ചിട്ട് തൊടച്ചെടുക്കെ ഒക്കെ ചെയ്യാം പിന്ന ഇപ്പം കൊറേ കടകളൊക്കെ അങ്ങനൊരു തനതായിട്ട്ള്ള രീതി നിലനിർ ത്താൻ വേണ്ടീട്ട് വാഴത്തോപ്പൊക്കെ നട്ട് വാഴക്കൃഷികള് ചെയ്യുന്നുണ്ട്
അതെ ഈ വാഴ ഏഹ് ഇത് വാഴ കൃഷി യെന്നെ ഇപ്പൊ നല്ലൊരു ബിസ്നസ്സ ന്ന്വെച്ച കൊറെ കൊലയാവ്ന്ന സമയത്ത് കൊലീം വെട്ടിയെട്ക്കാം വാഴ എലിം നല്ല ഇതാവ്ന്ന സമയത്ത് എലയും വെട്ടികൊട്ക്കാം
അതെ ഈ മെയിനാ ആയിട്ട് ഡാഡ് ഞാൻ നോക്കിയപ്പൊ ഏക്കറ് പോലെയാ നീ സോഷ്യൽ മീഡിയേല് കണ്ടാരുന്നു എന്തൊ ഏക്കറ് പോലെ വാഴ കൃഷി വാഴ കൃഷി ചെയ്തിട്ട് അയാള് കൊലക്ക് അല്ല വല്യ പ്രാധാന്യം കൊട്ക്ക്ന്നെ. ഏലയ്ക്ക് പ്രാധാന്യം കൊട്ത്ത്ട്ട് വളർത്തുന്നു ഇന്നിട്ട് അതിന്റെ ഒര് ഫീച്ചർ പോലെ എതോ ഒര് ന്യൂസ് പേപ്പർ ഇങ്ങനെ ആഹ് അത് ഏഹ് റിപ്പോർട്ടീത് ഉണ്ടായിരുന്നു കൊറേ പേർക്ക് അതൊരു ഇൻസ്പ്രേഷന ന്നി റ്റാണ് പറയ്ന്നെ ആൾക്ക് അതാ ലാഭംന്ന് എലയാവുമ്പൊ കൊറേ കിട്ടൂ ഓലൊ ഒര് വഴീന്ന് തന്നെ എന്തോര് എല കിട്ടും. അപ്പൊ അത്ങ്ങനെ നോ ക്കീട്ട് അതാണ് നല്ലെ പഷെ അങ്ങനെ അലോയ്ക്കുമ്പൊ അതൊര് നല്ല കൃ ഇതാണല്ലെ കൃഷിയാണ്
ആന്ന് ഇവിടക്കെ ആരൊക്കെ പറയ്ന്ന കേട്ടു ഒര് വാഴയിലക്കെന്നെ അഞ്ച് രൂബെ ആറ് രൂബയൊക്കെ ഉണ്ട്
ഇപ്പ എത്ര ആയി കാണോടി ഞാനീ പറഞ്ഞ ഇൻസിരന്റ് നടന്നിട്ടൊരു രണ്ട് വർഷം മുന്നേ എങ്ങാണ്ടേണ് ഇൻസിരന്റ് നടന്നത് രണ്ട് ഒന്നര വർഷം മുന്നേ അപ്പഴും ഇപ്പഴും അതിനെക്കാലും ഇനി ഇങ്ങനെ ഡിമാൻഡ് കൂടിക്കൊണ്ട്രിന്ന പറ്റ
അതാ പിന്നെ ഇനിയിപ്പൊ ഡിമാൻഡ് കൂടൊടീ ഇന്ന് വച്ച ഓണൊ ഒക്ക ആവാറായില്ലെ
അതെ ഓണൊക്ക ആവാറാവുമ്പ ശരിയാ. അത് തന്നെ ഒര് കൃഷി. നമുക്കങ്ങനെ തൊടങ്ങിയാലൊ പാർട്ട്ണർഷിപ്പ് പ്പില് ഒര് വാഴത്തോപ്പില്
ശരി എന്ന നമുക്ക് ഒര് വാഴക്കൃഷി ഒന്ന് തൊടങ്ങാരൊ
അതെ വാഴത്തോപ്പിൽ കാറ്റ്റിംഗ്സ്
ഇതാ ഇതാവുമ്പത്തേക്ക് നമുക്ക്. ഏഹ് നല്ല ബിസ്നസാണ് നമ്മള് പറയുന്ന പോലെയല്ല ഏലയും വെട്ടിക്കൊടുത്ത പിന്നെ കൊലയൊക്ക വെളയുമ്പഴത്തേക്കും ആഹ് കൊലക്കെന്നെ ഓരോ ഏത്തക്കൊലക്കൊക്ക എത്രയ എഴുപത് എഴുപത്തിഞ്ചൊക്കെയാണ് കിലോയ്ക്ക് വര്ന്നത്
അത് മാത്ര അല്ലടീ സി റ്റി കേന്ദ്രീകരിച്ച് നമ്മള് വാഴപ്പിണ്ടി ഉണ്ടല്ലൊ അത് നമ്മള് കൊട്ക്കണം
വാഴപ്പിണ്ടി മാത്രവല്ലടീ വാഴ ക്കൂമ്പുണ്ടല്ലൊ ഏത്തേടക്കെ കൂമ്പൊക്കെ തോരം വെക്കാ നല്ലത
ആഹ് വാഴക്കൂമ്പ് മാത്രൊ ഈ മറ്റേ വാഴേടെ ഈ ബാക്കി വാഴപ്പിണ്ടി നമ്മളെ എട്ത്തിട്ടെ അത് കഴ്ഞ്ഞിട്ട് ബാ ക്കി വര്ന്ന പൊറന്തോടു എല്ലാം മെയ് പശുക്കൾക്കും കന്നാലികൾകൊക്കെ കൊടുക്കും അപ്പ അത് ഫുൾ വാഴേന്ന് ന്നറയുമ്പൊ ഫുൾ ബിസിനസ്സ് എന്നെ പറയുമ്പ വാഴേന്നൊക്ക പറഞ്ഞ് എല്ലാരും കളിയാക്കാൻ വേണ്ടി യൂസീയ്യ്ന്ന അതെ
വിത്തുകൾക്ക് ഏന്നെ എത്ര രൂപയാന്ന് അറിയൊ ഈ ഏത്തേടെ വിത്തിനൊക്ക തന്നെ ഒന്നിന് തന്നെ എത്രയൊക്കെ രൂപ കൊട്ക്കണം അപ്പം നമുക്ക് വിത്ത് എട്ക്കാം എലയും എടുക്കാം കൂമ്പും എടുക്കാം പിന്നെ ഏഹ് ഇത് ആഹ് കൊലയു എടുക്കാം എന്തെല്ലാം നമുക്ക് അതിന്ന് തന്നെ എന്തെല്ലാം ഇതാ കിട്ട്ന്നത്
ആഹ് അത് മാത്രവല്ല പം മഴയില്ലെങ്കിൽ ഇപ്പം നമ്മള് വയലിലൊന്നു അല്ല കൃഷി ചെയ്യ്ന്നെങ്കി ലോ മെയിന്റനൻസ് ഇപ്പൊ എലയ്ക്കൊക്ക വേണ്ടിട്ടാണെങ്കി നമ്മള് പിന്നെ അതിന്റെ മൂട്ടില് വളർന്ന് വര്ന്ന വേറെ കന്ന്കള് പോലും നമ്മള് പറിക്കണ്ട കാരണം അതിന്നും ഇല കിട്ടുവല്ലോ
ആഹ് അതാ പക്ഷെ ഈ വഴ വയലിലൊക്കെ നട്ടാള്ളൊരു പ്രശ്നംന്ന് വെച്ചാല് മഴയൊക്കെ പെയ്യുമ്പഴത്തേക്കെ ഭയങ്കര നാശനഷ്ട്ടങ്ങളുണ്ടാവും വെള്ളം കേറിയ ന്റെ മൂടൊക്ക അഴുവാൻ തൊടങ്ങും
ആഹ് വയലില് നട്ടാ അത് അങ്ങനൊരു കുഴപ്പോണ്ട് പക്ഷെ എല്ലാ നമ്മള് പുരയിടങ്ങളില് വാഴ കൃഷി ചെയ്യ്യാണെങ്കി വാഴേടെ കൂടെ തന്നെ നമ്മള് ഇടവിള പോലെ മരിച്ചീനി കൃഷിയും കൂടെ ചെയ്യണം
ആഹ്
അപ്പഴത്തേക്കും എല്ലാം അങ്ങ് സെറ്റാകും പിന്നെ ചിലോര് മുളക് നട്ന്ന ആൾക്ക ക്കാറുണ്ട് മരച്ചീനി മൊളക് പിന്നെ ഈ ആഹ് ഈ പച്ചക്കറി കടകളുണ്ടല്ലോ പച്ചക്കറി കടയുടെ അടുത്തുള്ള ചാണകക്കുഴികളിന്ന് ചാണകം വളവായിട്ടിട്ടാ അതിന്ന് നമുക്ക് പച്ചകറി കടേ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വിളഞ്ഞു വരും നമ്മുടെ എന്റെയൊക്കെ ഗ്രാൻഡ് പാരൻസിന്റെ വീട്ടിന്റെത്ത് അമ്മൂമ്മയാണല്ലോ പ്പൊ ട്രെന്റ് അപ്പൊ അമ്മൂമ്മടെ വീട്ടിന്റെ അടുത്ത് ഇതേപോലെ ഉണ്ടായിരുന്ന് അവര് പച്ചക്കറി ഇതേപോലെ വളർത്തിയിട്ടുണ്ടായിരുന്ന്
അത്പോലെ തന്നെ ഇവിടെണ്ടല്ലോ ഡി ഇവിടെ ഇവിടെ അടുത്ത് ഇങ്ങനെ വാഴ ഇങ്ങനെ നട്ടിട്ടുണ്ട് അങ്ങനെ റബ്ബറൊക്കെ ന ഈ സമയത്ത് വാഴേം കൂടെ നട്ടാരിന്നെ അപ്പൊ ഈ ഏഹ് ചാണകം ഇടുന്ന സമയത്താണെങ്കില് മറ്റേ എന്തത്തിന്റെക്കെയോ വിത്തക്കെ ന്നെ അയിന്റെ കൂടെ ണ്ടായിരുന്നു അങ്ങനെ അത് ഇവിടെ കിളിച്ചുണ്ടനെ വെള്ളരിയ്ക്ക പിന്നെ തൈ തെങ് അ അങ്ങനത്തെ കുറേ സാന സാനങ്ങള് അതും വലുത്
ഓഹ് അത് സത്യം ഇതുപോലേര്ന്ന് നമ്മള് എന്റെ ഉമ്മച്ചമാടെ വീട്ടിലൊക്കെ ആ പൊരേടത്തില് കഴുത്തങ്കേക്ക് വല്ല്യമ്മളെ പച്ചക്കറി കടേന്ന് വേടിക്കുമ്പോല ന്നട്ട് വെര് തണ്ണിമത്തൻ സഹിതം പിടിച്ച്. തണ്ണിമത്തൻ
ച്ചാലെ വെര്ക്ക് ഭയങ്കര നീളോംകൂടെന്ന് വെച്ചാ നമ്മള് വെജ് കഴിച്ചാലും തീരത്തില്ല. അങ്ങൻ ത്തെ സാനങ്ങളും
നമ്മളവസാനം പച്ചക്കറി കടേ കൊണ്ടോയി കൊടുത്ത്. എന്റെ മൂ ത്ത ആഹ് ത് മാമച്ചി പച്ചക്കറിക്കടേല് തെല്ലാം കൊണ്ടോയി കൊട്ത്ത് ആഹ് പൈസേം വേടിച്ചു. എന്തോരാണെന്നൊ വെളവ് കിട്ടിയത്. അത് അറിയാതെ മ്മളിങ്ങനെ വളം കൊണ്ടിട്ടതാ വ വളം കൊണ്ടിട്ട അതും നീ പർഞ്ഞ പോലെ തന്നെ റബ്ബറ് നട്ടിട്ട് റബറ് ഒരു പരുവാകുന്ന വരെ വാഴ വെക്കാപ റ്റൊള്ളൂ. അങ്ങനെ വാഴേം നട്ട് വ വാഴയുടെടേല് മരിച്ചീനിയുണ്ട്. അത്യാവശ്യം നല്ല സ്പേസൊള്ള സ്ഥലവായിരുന്നു. എന്നിട്ട് ഈ വളോം കൂടെ കൊണ്ടിട്ടപ്പഴാണ് ഇതീന്നും ങ്ങനെ ഒരുപാട് വള്ളിച്ചെടികളെല്ലാം കൂടെ വന്ന്ട്ട് കഴുത്തങ്കേം, വെള്ളരീം തണ്ണിമത്തനും പിന്നെ ആ മൊളകും എല്ലാം സ്വാഭാവികമായിട്ടെന്നെ വളർന്ന് വന്ന്.
ആഹ് ആഹ് ഇത് പിന്നെ ലാസ്റ്റ് പെരയിടം മൊത്തോ പടർന്നു പോയെടി
ആഹ്
അങ്ങനെ അവര് പിന്നെ കൊറേ കൊറേക്കെ ങ്ങനെ വലിച്ചെട്ത്ത്. കാരണം മൊത്തത്തില് പടർന്നിങ്ങനെ കെടക്ക് ന്ന് അതും ഇല്ലേ ഇത്രയൊക്കെ ആ ആഹ് വടെ അയൽവെക്കത്ത് അവര് പറിച്ച് അയൽവക്കത്ത് കൊടുക്കും. മലക്കറി കടേകൊടുക്കും. ന്ന്ട്ട് ഇങ്ങനെ നല്ല രീതിക്ക് ങ്ങനെ പിടിച്ച് പിടിച്ച് വന്നൊണ്ടിരിക്കയായിരുന്ന്.
പക്ഷെ പിന്നൊരു കാര്യോണ്ട്. ഭയങ്കര കെയറ് കൊടുത്ത് വളർത്തിയിരുന്നെങ്കി അതൊന്നും വളരത്തില്ലായിരുന്ന്. ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ടോണ്ടാ. വേസ്റ്റ് ആയിട്ടോണ്ടിട്ടപ്പോഴാ വളർന്നത്.
അതെ നമ്മളിങ്ങനെ വിതി ക്കിളിപ്പിക്കണോന്നാ വളർത്തണോ ന്നൊക്കെ ആലോചിച്ച് നമ്മള് ഒരു- സാനം നട്ട് വളർത്തുമ്പോഴത്തേക്കും അത് അത്രയ്ക്ക് ഇത്രേ അത് അങ്ങനെ നല്ലോലെ വളരത്തുല്ല. എന്റെ ഫലങ്ങളൊന്നും അത്രയും കിട്ടത്തൂ
അതെ. അതവ്ടെ നമ്മളെവ്ടെ ഇനിയും ഉണ്ടെന്ന് തോന്നണം. ന്നിപ്പോണ്ടി ഇനി കാണുമ്പ ഞാനിന ഞാനങ്ങനെ- കൊർച്ച് കഴുത്താങ്കയും പടവലങ്ങയും കൊണ്ട് തരാം.
ആഹ് ആഹ് ടേ നല്ലതല്ലേ. ജൈവ വളൊക്ക ഇട്ടതല്ലേ.
അതെ. ജൈവ വളോ ഒന്നും ഇട്ടിട്ടില്ല. അത് തന്നെ താനേ പൊടിച്ചു. പക്ഷേ എന്ന്ട്ടും അത് ന്റെരു പുഷ്ടിയാണ് വരുന്ന്. ഭയങ്കര മ്മക്ക് ഓ പിന്നെ വേറെ കാര്യോ വെച്ചാ ഇത് ഒര് നമ്മള് ഒരു രീതിയിലുള്ള കീടനാശിനികളും ഉപയോഗിക്കാതെ നന്നായിട്ട് ഇര്ന്നന്ന്
ആഹ് അതാ. ഇന്ന് സാധാരണ ഈ കീടനാശിനങ്ങളൊക്കെ ഉപയോഗി ച്ചിട്ടാണല്ലോ ഈ തൊക്കെ വല്താക്കി ഇട്ക്ക്ന്നത്. ഈ കായകളൊക്കെ അതെ ഭയങ്കര വലുതാക്കിയിര്ക്ക് ന്ന്. സാധാരണ ഈ നാടൻ കായകളൊക്കെ ചെറ് ച്ചിരി ചെറ്തായി ചെറുതായിട്ടല്ലേ ഇരിക്ക്ന്നത് പക്ഷെ ഇതൊക്കെയന്ന് വെച്ചാ നമ്മളൊരു കീടനാശിനിം ഉപയോഗിക്കേംവേണ്ട പ്രത്യേകിച്ച് ഒരു വളവും ഇടണ്ട. നല്ല രീതിക്ക് കൊഴുത്ത സാധനങ്ങളായിര്ന്ന്.
ആണാ ആൺ